ഹലോ
എന്തക്കെ ഇണ്ട് വിശേഷം
കേൾക്കാണ്ടോ
ആ കേൾക്കുന്നുണ്ട്
നോക്കാടോ കുഴപ്പം ഒന്നുല്ല്യ എന്തൊക്കെ ഇങ്ങളെ വിശേ ഷം സുഖല്ലേ
അങ്ങനെ ഒക്കെ ആണ്
ഇവടെ രാവിലെ ഒക്കെ മഴണ്ടായിരുന്നു പിന്നേ മഴ ഇണ്ടായിട്ടില്ല അവിടെ ഇന്ന് ഫുൾ മഴ ഉണ്ടായിരുന്നോ
ഓ ഇന്ന് ഫുള്ളും മൂഡികെട്ടേനുണ്ടായിരുന്ന ഒര് ചെറുതായിട്ട് ഒര് തെളിവ് ഉണ്ടായിരുന്നു ഇപ്പം നല്ലോണം പെയ്തു ഇതന്നെ പണിസു തോരാ തോര്നിടാ എഡ് നിപ്പാണെ
ആ ഇനിയിപ്പോ സൂര്യനെ നോ കണ്ടാ അപ്പൊ കാണൽ കുറയും അവിടെ വാഷിംഗ് മെഷീൻ ഇല്ല ഉണക്കാന്
ഓ അത് തന്നെ മെഷീനിൽ ഇട്ടാലും ഒന്ന് ഉണങ്ങി കിട്ടണല്ലോ വെയിലിന്റെ ചൂട് വേറെ തന്നെയാണ്ണൂളെ
അത് ഇവിടെ മെഷീൽ ഓണാക്കിയാൽ പിന്നെ നമ്മൾ രാത്രി കിട തളർത്ത് റൂംകൂടെ നടക്കലാണ്
ഞങൾ മെഷീനിൽ ഇട്ടിട്ട് ഒന്ന് മുറ്റത്ത് ഒന്ന് ഇടി വെയിൽ ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ടു നോക്കും. അല്ലെങ്കി പിന്നെ മേലെ. ഒരു പുറത്തേക്ക് ഒരു സ്ഥലമുണ്ട് അങ്ങനെ അയൽ കെട്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കും പിന്നെ എന്തൊക്കെയാ ഓ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ ഇരിക്ക അപ്പൊ ഇങ്ങനെ വിളിച്ചു നോക്കിയതാ
അ ഇന്നാത്ത എന്നും ഉച്ചയ്ക്ക് ഉറങ്ങലുണ്ട് അങ്ങനെ ഉറങ്ങാൻ വേണ്ടി റൂമ്ക്ക് വന്നക്കാണ് പിന്നെ ഉറങ്ങിയിട്ടില്ല ഇന്നലെ ഉറങ്ങാൻ താ കാരണം കൊണ്ട് ഭയങ്കര തലവേദനെയ്നൂ ഒരു രണ്ടുമണിക്കൂർ രാ തേര് കിടന്നുറങ്ങി പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒറക്കം കിട്ടുന്നൂ ഇല്ല പിന്ന ചോറ് ഇപ്പോ പെയ്ച്ചിട്ടേ ഉള്ളു ഇങ്ങൾ ചോറ് വെയ്ച്ചോ
ഓ ചോറ് കഴിചൂ
ട്ടാന്
ഇന്ന് കൈപ്പങ്ങ കറിം പിന്നെ ഇണ്ണിക്കാംമ്പ് ഇല്ലേ, ഇണ്ണിക്കാംമ്പ് എന്ന് പറഞ്ഞാൽ ഒരു വാഴ യന്റെ ഉള്ളിലുള്ള ആ ആ സാധനങ്ങൾ ആ ഇണ്ണി തട്ടെല്ല ഇണ്ണി കാമ്പ് കറി ഉള്ളിലുള്ള അതിന്റെ വായെന്റെ ഉള്ളിലുള്ള ആ വൈ റ്റ് കളർ ഉള്ളെ അഹ് ആ അപ്പൊ അതിന്റെ ഉപ്പേരി ഇണ്ടായിരുന്നു പിന്നെ ഓണക്കലെനൂ ഇപ്പൊക്കെ മീൻ ഇവടെ കിട്ടാന് ഭയങ്കര പണിയാ മീനും ഇതികൂടെ ഒന്നും കൊണ്ടുവര്ന്നെന്നെല്ല വെലെം കൂടൽ കൂടുതലാണ്
ഇഞ്ഞ്പ്പൊഞ് മീൻ കിട്ടലുംകൊറയും
ആഹ് ആഹ് ഇഞ്ഞ് കോഴിക്കെറ്റെക്കാരം വെല ഇഞ്ഞ് കോഴിക്ക് വെല കൊ കൊറയി ക്കാരം അപ്പോ ഇഞ്ഞ് എല്ലാരും അധി കൊം
കോഴ്യന്നാ പക്ഷേ എത്ര കോഴി വാങ്ങിയാലും അമ്മക്ക് മീൻ കൂട്ട്ണൊര്ത് അത് വേറെ തന്നെ
ആഹ് അത് വേറെ തന്നേണ് ഇന്ക്കിന്നാലെ എല്ലതും പറ്റും എല്ലാ മീനും പറ്റും കയ്പ്പങ്ങാ അമ്മള് ഏ കയ് കയ് ആ കയ്പ്പ്ണ്ടാവുന്ന് വിചാരിക്കും പക്ഷേ അത് കൈപ്പ്ണ്ടാവുല്ല അത് കൈപ്പങ്ങണ്ട് എന്തെയ്യാ ചട്ടിയിലിട്ടിട്ട് കൊറഞ്ഞെ വെള്ളത്തില് ഒന്ന് ആദ്യന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം അതായത് ഹ് കൈപ്പങ്ങ ഇട്ടിട്ട് വെള്ളന്ന് തെള്പ്പിക്ക എന്നിട്ട് ആഹ് തെളെച്ച വെള്ളം ഊറ്റിട്ക്കാ ആഹ് ഊ റ്റുന്നേലെന്നെ അയിന്റെ കൈപ്പ് ഓൾ മോസ്റ്റ് പോയിട്ട്ണ്ടാവും
ആഹ് അ വള്ട്ക്കര്ത് നമ്മള്
ആഹ് ആ വെള്ളട്ക്കരുത് പിന്നെ ഈ കൈപ്പങ്ങ മാറ്റിവെച്ചിട്ട് പിന്നെ ചട്ടിയിലോട്ട് അമ്മള് തക്കാളിംഅതുപോലെ സവാളയും വെളിച്ചെണ്ണയൊക്കെ ഇട്ട് ജസ്റ്റൊന്ന് വറ്ക്കാ ഒന്ന് അതൊന്ന് വാടി വെരുമ്പം ഈ കൈപ്പങ്ങട്ട്ക്കാണ്ട് ഒന്നുക്കൂടിയെന്ന് വേവിക്കാ ഉപ്പൂട്ട് പച്ചമുളകൂടാ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് വെന്ത് വരും ആ മസാ സാല പൊടി ഇടും മസാലപ്പാെടി നമ്മള് തേ ങ്ങക്കാട തേ ങ്ങ അരിച്ച് പാരെല്ലാേ ആ അപ്പോ തേങ്ങേ ലേട്ട് നമ്മള് മഞ്ഞളും മല്ലിം പിന്നെ വേണെങ്കി കൊറച്ച് മുളക് പൊടി ഇടാം കൊറച്ച് പെരുജീരകം ഇട്ടിട്ട് അടിച്ചിട്ട് ഈ മിക്സിലോട്ട് ഒന്ന് ഒഴിച്ച് കൊടുത്ത് തെള്പ്പിച്ചാ മതി
പിന്നത് കടുക് വറുക്കേ തൂമ്പിക്കേ ചെയ്യേ
തൂമ്പിക്കാ അഅ് തൂമ്പിക്കണ്ട ആവിശ്യണ്ടാവുല നമ്മള് ആദ്യ ഓൾ റെഡി താക്കുന്നില്ലേ അ അ ഉള്ളിം ക്കാളി ഇട്ട് ചെയ്യ്ന്ന്ണ്ടല്ലോ അപ്പോ അതിന്റെ ആവിശ്യം വര്
അ കൈപ്പങ്ങ ഉപ്പേരി തോരനും തിന്നാല്ലാതെ കൈപ്പ പറീണ കേക്കണം ആദ്യം
അ ഇൻക്കും കൈപ്പങ്ങാനീ തീരെ അല്ല ഒന്നാമത് നല്ല കൈപ്പേക്കാരാം അപ്പം ഉപ്പേരി കൂട്ടുല അപ്പം ഇങ്ങനെ വെച്ച് നോക്കിയപ്പം ഒരു ടേസ്റ്റ് തോന്നി അപ്പം കഴിക്കും
തേങ്ങ അരച്ചേ പിന്നെല്ലാരും കൂട്ടും
ആ
അവിടെല്ലാത്തിലും തേങ്ങ അരക്കലുണ്ടോ എല്ലാ കറീലും തേങ്ങരക്കലുണ്ടോ
ഇപ്പഴത്തെ അധികം തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് തേങ്ങേല് നമ്മള് എ സ് ചീരുള്ളിം വെളുത്തുള്ളിം ഒക്കെ ഇട്ടിട്ടുള്ള അങ്ങനെ തേങ്ങരച്ചിട്ട് പാരും അധികം എല്ലാ കറി വെക്കുമ്പം എല്ലാ പച്ചക്കറി വെക്കുമ്പളും അധി കം പാരും
ടി ആർക്കും ചടക്കൂല
എ
ഇഞ് വേഗം ചടക്കൂലേ ഞാൻ ഇമ്മ കറി വച്ചാ കൂട്ടൂല
ഇൻക്ക് ഇഷ്ടന്നെല്ല ഞൻ പിന്നെ ന്ത്‌ ചെയ്യും കറിയായാലും ഞാൻ മുളകിട്ടതാ അധികം കൂട്ടൽ കൂട്ടാ
ഇവിടെ തേങ്ങരച്ചത് ന്ന്‌ പറഞ്ഞ വല്ലപ്പോഴും തേങ്ങ അരക്കും അയിന് ആ തേങ്ങരച്ചത് രണ്ട് മൂന്ന് ദിവസം ഉണ്ടാകുംഅവിടുന്ന് അത് പറ്റൂല വല്ലപ്പോഴും തേങ്ങ ഇവിടെ അധികം ഇഷ്ട്ടം മോൾഡ്ണതാ ആ ഒരു കറി ഉണ്ടല്ലോ അതാണ് അധികം കൂട്ടൽ ചിക്കൻ കറിം ചിക്കൻ ക റി പിന്നെ നമ്മള് വല്ലപ്പൊഴൊക്കെ പത്തിരി ഉണ്ടാക്കാണെങ്കില്
ആ അപ്പം തേങ്ങയര്ച്ചാ നല്ല രസാണ്
അത് പോലെ ബീഫും അങ്ങൻ തന്ന്യണ് പത്തിരി പൊറാട്ട ക്കൊക്കെ തേങ്ങ അരച്ച ഭയങ്കര രസാ പിന്നെ ഞമ്മളീ കുമ്പളങ്ങ കറി മോരും കറി തേങ്ങ മസ്റ്റ് ആണല്ലോ
ആ ആ അയിലേക്കൊക്കെ പിന്നെ തേങ്ങ നല്ലോം വേണം
ഇന്നത് സാദാ മോരും കറ്യാ
ആ അവിടെ ഇവിടെ മീൻ കറി ഉണ്ടാക്കുമ്പം ഞാൻ വന്നാരെ ഇപ്പൊ അങ്ങനെക്കെ ഉണ്ടാക്ക അല്ലെങ്കി അയിലും ഓല് തേങ്ങ അര്ക്കേനി ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്യും ഇൻക്ക് തേങ്ങ അരച്ചധികം കൂ ട്ടാൻ കയ്യൂല
അത് നമ്മൾ ചെയ്യും ഇൻ്റട ഇന്റപ്പാക്ക് തേങ്ങ അരച്ചത് ഭയങ്കര ഇഷ് ട്ടാണ് ട്ടി ഇന്റെ ഇമ്മ നിക്ക് തേങ്ങ അരക്കാതിം ഉപ്പാക്ക് തേങ്ങ അരച്ച്ക്കാണ്ടാ ഇവിടെ പിന്നെ എന്റെ ഭാഗ്യത്തിനെ എല്ലാർക്കും ഇഷ്ടം തേങ്ങ അരക്കാത്ത കറ്യാ
ഏ അതാ പിന്നെ നമ്മൾ ഇങ്ങനെ എ ഇവിടത്തെ ജീവിതശൈലി ആയിട്ട് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോവും അതാണ് ആ പൊരുത്തപ്പെ ട്ട് പോവും
ഇടെ ഏതെങ്കിലും ഉപ്പേരിക്കൊക്കെ തേങ്ങ കൊതി ച്ച് ഒന്നാണ്ട് പൊതിക്ക്യെ മി മിക്സിട്ട്ക്ക് ഒന്ന്ങ്ങനെ ക്രഷ് ആക്കിടും പിന്നെ എന്താ പറയാന്നിൻക്കറില്ല അങ്ങനെ ആ ആഹ് അങ്ങനെ എന്തോ തോന്നണ്ട് അത്ങ്ങനെ ചെയ്യ്ണ കാണാ പക്ഷെ ഇന്ന് ഞാന് വീട്ട്റൂട്ട് ഉപ്പേരിണ്ടാക്കിയപ്പോ അങ്ങനെ ചെയ്യാൻ മറന്ന് തേങ്ങ നേരെ അയ്ല്കൊണ്ടേയി ടും ചെയ്തു പക്ഷെ ആരൊന്നും പർന്നീല്ല ആരും കണ്ടിട്ടില്ലാതൊന്നും തിന്നുമ്പെക്കാരം അത് കാണ് ണ് ണ്ടാവാ പിന്നെ അവിടത്തുമ്മാക്ക് പിന്നെ അങ്ങനത്തെ കൊഴ ഇല്ലല്ലാ എനക്ക് ഇഷ്ടമുള്ള എന്തോ ഉണ്ടാക്കി തിന്നാം.
ആ
ഫുഡോക്കെ ഫുഡിന്റെ കാര്യാണ് ഫുഡ് എങ്ങനെ ആയാലും നന്നാവണം
ഏ
ഫുഡ് എങ്ങനെ ആയല്ലേ
ആ രസം വേണം അത് സംഭവം രസല്ലേ നല്ല വേവി ചെപ്പാ ചെ ഞങ്ങളൊക്കെ വലിയൊരു കഷ് തന്ന് ചെരുപ്പ് പൊട്ടി പൊട്ടി പോരല്ലോ
ആ ആ
അപ്പൊ അയിന്റെ ഒരു ഇത് കാരണം കൊണ്ട് അങ്ങനെയാണ് അവിടെ കൊഴപ്പൊന്നില്ലല്ലോ എല്ലാർക്കും നടുവേ ച ഇതിന്റെ പകുതിയായ്ക്കാണ് രാത്രിക്കൊക്കെ രണ്ടാൾക് തിന്നാനുളളാണ്ടാവുള്ളൂ
ആ രാത്രി അവിടെ ചോറ്ന്നെയാണോ
പ്പാക്ക് മാത്രേ ഉള്ളൂ ചോറ് പറ്റാത്തത് ഇപ്പ രാത്രി അധികം തിന്നാ ഫ്രൂട്ടസ് ആണ് മാങ്ങാ സക്കാ പപ്പായാ ആ ആപ്പിള് അങ്ങനൊക്കെ അറയിച്ച അറി തിന്നണം അപ്പയാവും വരും നമ്മക്കാണെധികം ചോറ് തിന്നാ ശീലയോണ്ട് ഇപ്പം അയന്നെ വേണം പിന്നെ വല്ല രാവിലക്കത്തെ ദോശ പുട്ടോ ബാക്കിയുണ്ടെങ്കിൽ അത് തിന്നോ പിന്നെ മ്മൾ ചക്ക ഉണ്ടെങ്കിൽ ഇതിൽ ചക്കാണ് ണ്ടാക്കികഴിഞ്ഞാൽ എല്ലാരും തിന്നുംഒരാൾ ചക്കപൊളിക്കും ഒരാൾ കുരുന്ന് ആ കുരു കളയും അങ്ങനൊക്കെ മൂന്നാൾ കൂടി നിക്കാണേ ചേയ്തെന്നാൽ ചക്ക വേഗം
ആവേഗം പണിചെയ്യും
ചക്കപോ ത് നെയ്യാം
എനിക്ക് എന്നാൽ ചക്കേനോട് വലിയ താല്പര്യം ഇല്ല
ഇവിടെ ചക്ക തിന്നാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അത് ചക്കയില് ഇളംചക്ക കഴിച്ചാൽ ഇളവുന്നുണ്ട് ഉള്ള പച്ചയിൽ ഉണ്ടാവൂല്ലോ അങ്ങനെ എന്തോ പറ്റി മഴയായ്ച്ചാൽ ചിലോർക്ക് ഉണ്ടാകില്ല അങ്ങനെ ഇവിടെ ഇപ്പറയുന്നോലല്ല ഇപ്പള് കൊതുകുന്ന് ചക്കാന്ന് പറഞ്ഞാൽ മറിയും ചക്കപ്പണി കഴിയുന്നവരെ അടു അല്ലേലും രണ്ടീസായി ഈ ഈച്ചനെ കൊണ്ടാണ് ഞങ്ങൾക്ക് സ തൊരൊലുണ്ടാവില് നമുക്ക് ആകെ ദേഷ്യം
പിന്നെ കൊത്തളങ്ങഅറിയില്ലേ നിങ്ങളുടെ അവിടെ എന്താ പറയാ
കൊത്തളങ്ങ മീൻസ്
അതായത്ചെറിയ ചെറിയ കുഞ്ഞു പ്രാണികള് നമ്മൾ ഇവിടെ കുത്തളങ്ങാന്ന പറയുക.
പാറ്റ പോലത്തേണോ
പാറ്റ അല്ലചെറിയ കുഞ്ഞു കുഞ്ഞു
അതേ മഴ പെയ്താലും ലൈറ്റ് ഇടുമ്പോഴും ഇതിന്റെ--നാലുവശത്തും സൈഡിൽ ഉണ്ടാവും
അ ആഅതല്ല അത് പാറ്റ യല്ലേ ഇതെന്ന് പറഞ്ഞാൽ ചെറിയ കുഞ്ഞ് പ്രാണിയ ഞമ്മള് ചില സമയത്ത് ഒക്കെ കണ്ണിന്റെ മുമ്പിക്കൂടപാറും പക്ഷേ അടിക്കാൻ കിട്ടൂല
ആ ആ അന്നേരം കണ്ടിട്ടില്ല ഇവിടെ നമ്മള് ഈ മഴ പെയ്യുന്ന നേരം ഇവിടെ ലൈറ്റിന്റെ നാല് സൈഡിലും കാണാം. പ്രാണി അല്ല പാറ്റ അല്ല കുഞ്ഞുകുഞ്ഞ് സാധനം. നമ്മുടെ മേത്തേക്ക് ചാടിയപ്പം പുറത്തേക്കു വീണിട്ടും തലയണയ്ക്ക് വീണിട്ടും നമ്മളീച്ചേനെ പലതിരിപ്പിൽ ണ്ടാ വൊള്ളു
ആഹ് അയിന് അയിന എന്താറ ഇവിടെ പറയാ കോട്ടെരുമ
ആ അത് ഈ നണ്ടാപറ കാട് ഉള്ള വീട്ടിലൊക്കെ ഇണ്ടാവുന്ന് പർണ്ക്ക ഇൻസ്റ്റെലൊക്കെ കൊറെ വീഡിയോസ് ഞാൻ കണ്ടിര്ന്ന് അയിന്റെ ബുദ്ധിമു ട്ടു ഓൾ അയ്
ആ ആ എന്നാ പിന്നെന്താ
ആഹ് എന്നാ പിന്നെ ആയിക്കോട്ടെ
ആ ഇന്നാ ശരി
ഉം